ആ എന്തൊക്കെയുണ്ട് വിശേഷം
എന്താ എങ്ങനെയ പോണു
മഴയുണ്ടോ
ആ മഴ ഇപ്പൊ ഒരു തോർച്ചക്ക ഉണ്ട് ഇനി ഇപ്പൊ കുട്ടികള് സ്കൂൾ എളുപ്പത്തിന് എന്തൊക്കെയാവുവോ അഹ് ഉം എത്ര മണിയാകും കുട്ടികളെത്താൻ
നാലര നാലരയാവും ഉം ഓ അത് അതെന്താ അത്ര ടൈമ് നാലരക്ക് വിടൂല്ലേ
നാല് മണിക്ക് വിടുന്ന്തോന്നുന്നു പിന്നെ ഓരോ സ്കൂൾ ബസ്സല്ലേ ഇങ്ങനെ ഉള്ളൂ സ്കൂൾ ബസ്സ് നാല് വരെയുള്ളു കുറച്ച് കുട്ടികളും ഉള്ളു
ആ അപ്പ അവരൊക്കെ ആ ട്രിപ്പ് അടിച്ചിട്ടായിരിക്കും ആ അതുശരി പിന്നെ ഞാൻ ഞാൻ ആലോയിക്കായിരുന്നേ ഉം നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളാ ഹസ്ബന്റ പുറത്താണെന്ന് പറഞ്ഞില്ലേ അപ്പൊ ഉം എന്താ പറയാ നിങ്ങള് എങ്ങനെയാ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യല് എങ്ങനെയ ഓൺലൈൻ ആയിട്ടാണോ അതോ
അല്ലേയോ സാധനങ്ങ ഇവിടെ ഉമ്മിയും വാപ്പിയും അങ്ങനെ
അങ്ങനെയല്ല അത് എങ്ങനെ മീൻസ്ങ് പിളെ വസ്ത്രങ്ങളായിക്കോട്ടെ കുട്ടികൾക്കുള്ള സാധ ഡ്രസ്സസ് ഒക്കെ
ആ ഓല് കൊണ്ടുവന്നുതരുവ അല്ലേ ഞങ്ങള് ഒരുമ മിച്ച് പോയിടുക്കും
അങ്ങനെയണോ
ആ
അത് ശരി
നമ്മുടെ ഇഷ്ടത്തിന് അങ്ങനെ പോവുകുകയില്ല പിന്നെ എനക്ക്െന്തേലും ചിലപ്പോ മാസം പൈസ ഇട്ട യാസട്ട് നമ്മുക്ക് എപ്പോഴും പോലോട് പറയാൻ പറ്റും ലല്ല വീട്ടില് പോകുമ്പോ മിക്ക എന്തേര് വേണം തോന്നി അങ്ങനെ വാ ആഹ
ആ അതെ ആ ശരി ഓൺലൈൻ ആയിട്ട് ഷോപ്പിംഗ ഒന്നും ചെയ്യറില്ലല്ലോ
ഇല്ല ഇല്ല
ഓ ശരി ആ അപ്പൊ മക്കൾക്ക് ഇങ്ങനെ ഇപ്പ ഇപ്പ ചെറിയ മോോ മോള് മോളുണ്ട്ന്ന് പറഞ്ഞല്ലേ ഇപ്പൊ അവൾക്ക് പിനെ ഇപ്പൊ കുറേ ഈ ചെറിയ മ മക്കളാകുമ്പം ഡ്രസ്സ് എത്ര ഉണ്ടായാലും തികയൂലല്ലോ
ഉം അപ്പ ക്ക പട പാറയ
ആഹാ അങ്ങനെയല്ല അപ്പൊ ഞാ അപ്പോൾ നമ്മളിങ്ങനെ മീഷോ അങ്ങനത്തെ ആപ്സൊക്കെ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ എന്താ പറയാ അത്യാശ്യം കോബോ ഓഫൊക്കെ ഉണ്ടാവുമല്ലോ
ആഹ് ആഹ് കാണുമ്പോ ഇങ്ങനെ നല്ലതിൽ തോന്നും നമുക്ക് എടുക്കാനൊക്കെ തോന്നും എടുക്കൊന്നുല്ല
അതെന്താ?
ഞമ്മക്ക് പറഞ്ഞു ഇവിടെ പറയും ഓലോട് തരും ഇങ്ങനൊന്നും മുട്ടായിന്നൂല്ല നുക്ക് വേണ് ആ പറഞ്ഞ വാനരാക്കുമൊക്കെ ചെയ്യും പിന്നെ ഞാൻ പറഞ്ഞില്ലെ ഞാൻ പേടിയുള്ള ടൈ പടൊന്നും അങ്ങനെ പറയൂല്ല
ആഹ ശരി അല്ലേ ഇപ്പത്തെ കാലത്ത്ന്ന് പറയുമ്പോ ഭയങ്കര ഡ്രസ്സിനൊക്കെ ഭയങ്കര ക്രേസ് അല്ലേ ഇപ്പൊ എനിക്കൊക്കെ സത്യം പറയാലോ ഞാൻ ഇപോ ഒരു ഡ്രസ്സ് നമ്മളിപ്പോക്ക എനക്ക്ന്നല്ല ഇപ്പ പൊതുവേ എല്ലാവർക്കും ഉണ്ടത് ഇപ്പോ ഒരു ഡ്രസ്ട്ട് കഴിഞ്ഞാ പിന്നെ അടുത്ത കല്യാണത്തിന് ഡ്രസ്ട്ട് പോവാൻ തന്നെ ഭയങ്കര മടി അദ്യ ആ ഞാ ഇവിടെ ഞാ ഇപ്പ നമ്മള ഫാമിലിയിലൊക്കെ എല്ലാരും പിന്നെം പിന്നേം ഡ്രസ്സ് എടുക്കും ഭയങ്കരമായിട്ട് ങാ അത് ങ് ഓവർ എക്സ്പെൻസീ എക്സ്പെൻസ് ആണത് കേട്ടോ സത്യം പറഞ്ഞാൽ ഓവറാണത് എനിക്കറിയാം പക്ഷെ എന്നാലും നമുക്ക് ആ സമയം ആവുമ്പോൾ അല്ലെങ്കിൽ അലമറ നിറച്ച് ഡ്രസ്സ് ഉണ്ടായും നമ്മൾ പറയും ഓ നിക്കൊന്നും ഇല്ല ടാന് എനിക്ക് ഒന്നൂല്ല ഡാനന്ന് പറയും.
ആഹ് ആ
തങ്ങൾക്ക് അങ്ങനത്ത ഇതൊന്നും ഇല്ല
ഏയ് ഞാന് എനിക്ക് എന്താ എടുത്തേന്ന് അറിയോ പക്ഷേ എന്നാലും ഞമക്ക് പറ്റിയ അതനുസരിച്ചിട്ടേ എടുക്കോള്ളൂ. അങ്ങനെയുള്ള ഉ ഇങ്ങനെ ചൊറൊന്നല്ല എന്നാലും എവിടെയാവുമ്പോഴും ചെറിയൊരി ഇത്ണ്ടാാവുമല്ലോ അത്ര ഒള്ളൂ അല്ലാണ്ട് നമ്മുക്ക് വേണ്ടൊക്കെ പറഞാ വാങ്ങി തരും ലേഷം പച്ചില്ല പറ്റ അല്ല ഞമ്മുടെ ഇഷ്ടത്തിന് അങ്ങട് കിട്ടൂല നമ്മൾത്
അതെല്ലേ ഉം ആ മോള്എന്താണ്
ഓളരു ബുക്കും പെനും കൊട്ട്ത്തിര്ത്തിക്ക ഒതുങ്ങിയിരിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഓള് ഇങ്യെട്ട് എഴുതി പഠിപ്പിച്ച ഉം
ന്നോളി ഇല്ലെങ്കിത് ഫുള്ള് ഒ അവള്ടെ സംസാ സാരവും പിന്നെ
ഇന്നെ വിള്ച്ച് തൊള്ളടാണെ ഞാൻ വിട്ട്ന്നാ ഉം
ആഹ അയ്ശരി
എന്റെ പിന്നാലെ പോരും ഉം ഉം നിങ്ങളെങ്ങനെന്നപ്പൊ ഒരുമിച്ച് നിക്കുമ്പോ
ഞാനൊരുമിച്ച് നിക്കുമ്പോ ഞാനും ഹസ്ബൻഡും പോയി ഡ്രസ് എട്ക്കും ഉമ്മാന്റെ കൂടിം പോകും ഇപ്പം പെരുന്നാളൊക്കെ ആകുമ്പോൾ അവര് പോവണ്ട്ന്ന് പറയുമ്പോ അവരുടെ കൂടെ പോവും പിന്നെ കൂടുതലും ആദ്യൊക്കെ ഞാനും ഒരു ഒരുമിച്ചാ പോവാ അപ്പം ഞാൻ വിചാരിക്കും ഹസ്ബെന്റിന്റെ പൈസ അങ്ങനെ കളയണ്ട അങ്ങനെ വിചാരിച്ചിട്ട് ഞാനെന്തെങ്കിലും- ചെറിയ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് എടുക്കുള്ളൂ അപ്പൊ അപ്പോ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താച്ചാ ഞാൻ- സത്യം പറഞ്ഞാൽ എന്തങ്കിലും താന്നെ എന്തെങ്കിലും ഒന്ന് എടുത്ത് പോരും ആ സമയത്ത്ട്ടോ ഇ- ഞാനങ്ങനെ നോക്കലേല്ല പഷേ അപ്പൊ എന്താ പറയാ അപ്പൊ ഞാൻ വിചാരിക്കണ ആൾടെടുത്ത് നമുക്ക് അറിയാലോ അവരുടെ ആ സമയത്തുള്ള ഫിനാൻഷ്യസ്- സ്റ്റാറ്റസ് എങ്ങനെയായിരിക്കുംന്ന് നമുക്ക് അറിയാലോ അപ്പൊ അതിനനുസരിച്ച് അപ്പം ആള് പറയും അപ്പ പൈസ കൊടു- അപ്പ ആൾക്ക് ആ പൈസ തിരിച്ചൊന്നും കൊടുക്കലൊന്നുല്ല പ്പ ഞാൻ പിന്നെ വിചാരിച്ച് എന്താ പറയാ അങ്ങനെപ്പ ഞാൻ ഇപ്പ എന്തിനാണ് ഇപ്പ അങ്ങനെ പ്പെന്തിനാണ് അങ്ങനെ പിശിക്കണ അങ്ങനെ പിന്നെ പറഞ്ഞാല് എനിക്ക് എനിക്കിഷ്ടപ്പെടണ അതൊന്നും- ആ ഓപ്പോസിറ്റ്- മറ്റുള്ളൾക്കു ഇഷ്ടപ്പെടൂല ഓപ്പോസിറ്റില ആൾക്ക് ഇഷ്ട- പെടുന്നതൊന്നും നമുക്കിഷ്ടപ്പെടില്ല അത് പൊതുവെ അതിന്റെ മോ അക്ക ന്റെ മോള് തന്നെ അങ്ങനെയാണ് അവരുടെ മോള ന്നെ എന്താ പറയാ മോള് ഞാൻ ന്നാ നത്തുനും ഭയങ്കര കമ്പ് കമ്പനിയ ക്ഷെ അവള് അവളെന്നെ പറയും എന്താ പറയാ കൂടെ പോയാല് അമ്മക്ക് ചെല ഇഷ്ടങ്ങളൊക്കെ ഉണ്ട് അ ഉമ്മ അങ്ങനെ ഇഷ്ട ഭഷേ ആള് നല്ല സെലക്ഷനൊക്കെ ഇള്ള ആളാണ് പഷേ ചെല സമയത്ത് നമുക്കത് ങ്ങട്ട് ചെലപ്പോ പയേ മോഡലു ക്കാവും അപ്പൊ നമുക്കത് അങ്ങട്ട് ഒരു ബുദ്ധിമുട്ടാവും
ഉം
ഞാൻ പൊതുവേ അന്നൊക്കെ ഞാൻ ഉമ്മാടെ കൂടെ
നാത്തൂന്നങ്ങനെ ഭയങ്കര സപ്പോട്ടേര്ന്നു
ഒവ് ഭയങ്കരെ നാത്തൂനാനൊന്നും പറയാൻ പറ്റൂല്ല എനിക്ക് അവിടെപ്പ എന്നെ പറ്റി എന്താണോ? പറയുന്നേ ആ ഇന്നെ പറ്റി എന്താണോ അവിടെ പറയുന്നെ ത് ഞാനറിയും അങ്ങനെ അവര് അങ്ങനെ അത് അത്രയും നല്ല നല്ലൊരു ഇപ്പയും അതെ
ഉം ഇളയേച്ചി അങ്ങനെ ആരുല്ലേ?
ഒരു മൂത്തച്ചി ഇണ്ട് അത് ഞാ ൻ വന്നതിനന് ശേഷം വന്നത് പക്ഷേ എന്നാലും അവള അങ്ങനെ ഒരു കമ്പനിയില്ല അതൊന്നും ഉണ്ടായിട്ടാവൂല അവൾ ആ കൂടുതലും അവൾ ഓലോ ഓലോ ഒരു പ്രൈവറ്റ് ലൈഫാ ഒൽത് ഓ ഓര് രണ്ടാളും ഒരുമിച്ച് പോവാ ഒരുമിച്ച് വര ഓര് കൂടുതലും ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാ ഇപ്പംഞാനന്ന്പറയുമ്പോ ഞാനും ഹസ്ബൻറ്റ് എന്ന് പറയുമ്പോ അപ്പം വണ്ടി ഇള്ളത് ഹസ്ബൻറ്റിനാ അപ്പോ ഇപ്പൊ എവിടക്കെങ്കിലും പോവാണെ അല്ലെങ്കി എന്തെങ്കിലും ഇപ്പ മുത്തച്ചിടെ ആ കുടുംബത്തി തന്നെ എന്തെങ്കിലും പരിപാടി ഇണ്ടെങ്കില് അപ്പൊ പറയും അപ്പൊ ഇ ഇക്കാനാ വിളി ച്ച അപ്പൊ ഞാൻ പറയും ചെ അപ്പഇആൾക്ക്ഭയങ്കരമടിയഞാൻ പറഞ്ഞ ഇപ്പ യാത്രകളൊക്കെ പോലും പറഞ്ഞിട്ടറ കുടുംബ ത്തിലെന്തെങ്കും പരിപടി ഇണ്ട പോരാൻ ഭയങ്കര മടിയാ
ഉ ആഹ
അപ്പോ എന്താ പറയാ എന്നിട്ട് ആ ആളെ വിളിക്കുക അപ്പം ഇവര് ഇവ ഇവരുടെ കുടുംബ ആണെങ്കിൽഇവരവിടെപോവുംപിന്നെ ഇമ്മാനും കൊണ്ട് ഇക്കാനോട് വരാനോ അങ്ങനെയൊക്കെയാ പറയാ അപ്പൊ ഞങ്ങളുംഇതേപോലെപ്പനമ്മ കുടുംബത്തില എന്തെങ്കിലും പരിപാടിഇണ്ടകുമ്പോ അല്ലങ്കി നമ്മെക്കെല്ലാർക്കും ഉണ്ടാവ കുടുംബ ഫാമിലി ഫംഗ്ഷൻ ഉണ്ടാവല്ലോ പ ആയിനൊക്കെ അമ്മയിക്ക ഉമ്മി ഉപ്പിം അങ്ങനെ നമ്മടെ കൂടെ പോര
ആഹ
അങ്ങനെ പി
നമ്മക്ക് എല്ലാരും വേണം അങ്ങനെരു ഇതിലങ്ങനെ പോകും ഉം
അപ്പൊ അതല്ല പിന്നെ അവർക്കും പോകാനും വേറൊരു ഇതില്ലാലോ അവര് നോക്കണ്ടേ അപ്പൊ അങ്ങനെ അപ്പൊ എല്ലാ കാര്യത്തി ഇക്ക്യ പോവുക കാരണം അവർക്ക് ഒറ്റക്ക് ഏതായാലും ബൈക്കിമ്മേ രണ്ടാൾ മൂന്നാൾക്ക് ഒന്നും പോകാൻ പറ്റാത്തകൊണ്ട് നമ്മള് നമ്മള വണ്ടി നമ്മള നമ്മൾ ഒരുമിച്ചാ പോകുക എല്ലാ കാര്യത്തിലും ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ നമ്മള് വിളിച്ച് പറയും ഇന്ന സമയത്ത് നമുക്ക് പോവട്ടോന്ന് പറയും അങ്ങനെ പോവും പിന്നെ ഡ്രസ്സ് എടുക്കാൻ പൊതുവേ ഒരുമിച്ച് ഇപ്പോൾ പോകലില്ല പിന്നെ ഇപ്പൾ നമ്മൾ പോകണ ഇവിടുന്നല്ലേ പിന്നെ ഞങ്ങളന്ന് പറയുമ്പോം നമ്മള് ഇപ്പം നമ്മളിങ്ങനെ മക്കൾക്ക് എടുക്കാൻ പോകുമ്പോൾ നമ്മളിപ്പോം ഇങ്ങനെ പോയി ലോങ് ആയിട്ടൊക്കെ ഇങ്ങനെ പോയിട്ട് മക്കൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങി അങ്ങനെ വരുമ്പോക്കും ഏകദേശം പൈസ
ആ ആ എന്ത് ചെറിയൊരു ഉടുപ്പാണ് എന്നിട്ടൊന്ന കാര്യംണ്ടാവില്ലയിരന്നെ കൊടുക്കണം ഞമ്മൾ പ അറുനൂറുപ്പി
ആ എന്താ പറയാ ഇപ്പൊ ഈ വലിയൊരു ചെറിയപെരുന്നാൾക്കു ഡ്രസ്സൊക്കെ എടുത്തല്ല അപ്പോ അത്യാവശ്യം നല്ല എമൗണ്ടായി അപ്പൊ ഇപ്പ ഇനി രണ്ടാമത്തെ ചെറിയ ചെറിയ വലിയ വലിയ പെരുന്നൾക്ക് ചെറുത് എന്തെങ്കിലും എടുക്കാന്ന് വിചാരിച്ചിട്ട് ആൾ പറഞ്ഞു നമുക്ക് ചെറുതെന്തെങ്കിലുമൊക്കെ എടുക്ക് ടുത്താ പോരേ ആ ഓക്കേ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ ഒരു കടയുണ്ട് നമുക്ക് അവിടെ പോയോക്കാന്നു അവിടെ ചെന്നപ്പോ അത് അത്യാവശ്യം ലക്ഷ്വറി ആയിറ്റിലെ കടയാ അപ്പം ആ അപ്പം മോ ക്ക് എടുത്തു മോക്കെടുത്ത് മൂവായിരത്തി അഞ്ഞൂറ് ആ റേഞ്ചായി മോനെടുത്തു മോൻ യും രണ്ടായിരത്തി അഞ്ഞൂറ് റേഞ്ച് പിന്നെ ഇവര് ഷൂവ് ഷൂവിനൊക്കെ ആയിരത്തി ഇരുന്നൂറൊ
ആ നല്ല റേറ്റാ
അതിനൊക്കെ നൂറ്റി ആ കേൾക്കില്ലേ
ആ ഉണ്ട്ണ്ട് പറ
അപ്പം നൂറ്റി അമ്പത് രൂപ ഒക്കെണ് ആ ഹെയർ ടൈക്കൊക്കെ നമ്മള് പെൺകുട്ടികളാകുമ്പളേ
ആ അതാ
എന്തേലും എടുക്കാന്ന് വിചാരിച്ച ഞങ്ങളോട് മാറ്റിക്കൊളീ പറഞ്ഞത്
ആഹ്
അപ്പം ഞങ്ങള് നല്ല ഉഷാറാക്കി അങ്ങട് കൊണ്ടുവന്നു അപ്പൊ ഞാൻ ചോയിച്ചു ഇനിൻക്ക്ട്ക്ക്ണ്ടോന്നു ചോയിച്ചു അപ്പ അപ്പം ആ ഇനി ആർക്കും ഇല്ലാന്നു പറഞ്ഞു ഒറ്റ പോരല് ആള് എന്നിട്ട് ഞാന് പൗ ഞങ്ങൾ തിരിച്ചു പോന്നു തിരിച്ചു പോന്നപ്പോ ഞാൻ ചോയിച്ചു എനിക്കിങ്ങനെ ഞാൻ ഞാൻ സ്റ്റിച്ച് ചെയ്യും ഇൻക്കുള്ള ഡ്രസ്സൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യും അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനൊരു മെറ്റ് റ്റീരിലിന്റെ ഷോപ്പ്ണ്ട് അപ്പോ അവിടെ നമുക്കൊന്ന് പോയാലോ അത് കുറച്ചുംപാടെ കുറച്ചും പാടെ ലോങ്ങാ അപ്പം അങ്ങട് പോയാലോ അപ്പാ അപ്പൊ എന്തോ മൂഡ് ഉണ്ടായിന്ന് തോന്നുന്നു അപ്പൊ ന്നാ ആ പോവാന്നു അപ്പം അന്റെ ല് പൈസ ഉണ്ടോ ചോയി ച്ച് അപ്പം ഞാൻ പറഞ്ഞു ആ ഇൻ്റെല് ഇണ്ട് പറഞ്ഞു അങ്ങനെ പറഞ്ഞു ആള് കൊണ്ടയാ അപ്പൊ അവിടുന്ന് ആള് ആൾക്ക്ല്ല ഡ്രസ്സൊക്കെ എടുത്തു
ങ് ആ
അങ്ങനെ പിന്നെ തിരിച്ചു വന്നപ്പോ ഇന്നോട് ഇനി അനക്ക് ഡ്രസ്സ് ഒന്നും ഇല്ല്യട്ടോ പറഞ്ഞു പിന്നെ പെരുന്നാളിന്റെ രാത്രി പോയി ഡ്രസ്സ് എടുത്തു
ആഹ്
അങ്ങനെ ഹ് എന്താ പറയാ നമ്മള് ഒറ്റക്ക് തന്നെ പോവും അങ്ങനെ പക്ഷെ അത്യാവശ്യം ആഹ് ഞാൻ ഞാൻ കുടുതലും മോഡസ്റ്റ് വെയർ ആ ഇടല് മോഡസ്റ്റ് വെയറ് പറഞ്ഞാല് ഇങ്ങനെ ഷർട്ട് പോലെ ത്തെ ഫുൾ ലോങ്ങ് ഡ്രസ്സ് അല്ലെങ്കിൽ കോഡ് സെറ്റ് അങ്ങനത്തൊക്കെ ഡ്രസ്സില്ലേ അത് അതൊക്കെ ഞാനാ ക്യാ അങ്ങനെ എനിക്ക് അങ്ങനത്തൊക്കെയാ ഇഷ്ടം ഉം ആ അതെ എനിക്ക് ഞാൻ ഞാൻ ചുരിദാറ് ക്ക് എന്തെങ്കിലും ഒക്കേഷനിൽ എ ന്തേലും മാര്യേജ് അങ്ങനെയൊക്കെ ഓരോ ഫംഗ്ഷന് ഉണ്ടാകുമ്പോ മാത്രം ഇപ്പൊ പക്ഷെ ഏത് ഡ്രെസ്സും ഇട്ടാലും ഒരു ഷേപ്പ്യ്ട്ടുല ഇല്ല ഇല്ല ഞാൻ വാങ്ങി കേറില്ല
ആഹ്
ഇൻ നിക്ക് ഭയ എനിക്ക് ഭയങ്കര മടിയാ ഉം അത് എനിക്ക് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാൻ എ ൻ്റേത് മാത്രം അടിക്ക ഞാൻ എന്റെ മോ മോ എനിക്കിഷ്ടല്ല അങ്ങനെ ഇന്റെ ഡ്രസ്സ് ഞാന് കാണുമ്പോം കു ആൾ ആ ആളുകൾ ഫ്രണ്ട്സൊക്കെ കാണുമ്പോൾ ഓല് കൊണ്ടുപോകും ഓലിക്കു ഇഷ്ടപ്പെട്ട ഓലൂക്ക് ഭയങ്കര ഇഷ്ടാ അപ്പൊ അങ്ങനെ കൊണ്ടുപോകും അല്ലതെ ഞാൻ തും എനിക്ക് വാങ്ങൽ എനിക്ക് ഇഷ്ടല്ല കാരണം പ്രത്യേകിച്ച് നമ്മള അടുത്തുള്ള ആൾക്കാരാ ഇപ്പൊ എന്തെങ്കിലും ഒന്ന് പാളി പോയാല് എന്നുകൾക്കും അതൊരു വിഷ ഒരു വിഷമക്കാരം പൈസ കിട്ടണത് വേറെ
ആ ഫ്രണ്ട്സ് തരുവോ അടിക്കാനൊക്കെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഇന്ന് വന്നോ?
അത് ഞാൻ ഫ്രീ ആയിട്ട് നമ്മള് ഫ്രണ്ട്സ് അല്ലേ
ആ
ആ ഒരു ഇതില് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കലില്ല പൈസ കൊടുത്ത് ഞാൻ പൈസ വാങ്ങലില്ല അങ്ങനെ. ഫ്രണ്ട്സിന്റെക്കെ അ അടിച്ചു കൊടുക്കും. ഇപ്പൊ ഞാനിരി ക്കലുല്ല അപ്പം ഞാന് അന്ന് ആ മെറ്റീരിയലൊക്കെ വങ്ങി കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചിട്ടുള്ളൂ
ആ ആ ഈ അടിക്കണ ആൾക്കാർക്ക് അടിക്കാനും തോന ചെറിയ ഒരു മടി ഉണ്ടാവും പറയണ കേക്കാം
ആ എനിക്ക് ഭയങ്കര ക്രേസ് ആയിരുന്നു ഇപ്പൊ ഇങ്ങനത്തെ സമയൊക്കെ അല്ലേ ഇനി മോക്ക് കുറച്ച അടിച്ചൊക്കെ വെക്കണം ഇനി ള്ള ഡെലിവറി ഒക്ക ആമ്പോൾക്ക മോക്ക് വലിയ മോക്ക് കുറച്ചൊക്കെ അടിച്ച് സ്റ്റിച്ച് ചെയ്ത് വെക്കണം എന്നൊക്കെ വിചാരിക്കണ്ട് മോ അടിക്കാനാ ഭയങ്കര മടി ഇൻക്ക് അങ്ങനെ
ഞങ്ങളവിടെണ്ട അതേ മാതിരി പെണ്ണ് നല്ലോണം അടിക്കും പക്ഷേ അവൾ പുറത്തുനിന്നാരതും വാങ്ങിയി അടിക്കൂല്ല ഓള കുട്ടികൾക്കു ഓളല്ലാതും അടിച്ച ഇട്ടുകൊടുക്കും ഞാൻ പറയും ഓ ഓള മാപ്പിള പണിക്കുപോയിട്ട് അങ്ങനെ സാമ്പത്തിക കുറച്ച് പിന്നോക്കുള്ള ചെയ്തൊ ഷോപ്പ്ക്കട്ടപ്പോ എന്റെ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ തന്നെ പഠിക്കണോളെ കുട്ടി അപ്പൊ മാനേജർ എന്റെ ഒരു റൂമുണ്ട് വെറുതെ കടക്കുന്നു അതിൽ ഇരുന്നോ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു കൊടുത്തിന്നു ഓളടുത്ത് ഓള് നോക്കട്ടെന്നൊക്കെ പറഞ്ഞു നന്നായിട്ട് അടിക്കുഎയ് നല്ല മോഡലായിട്ട് അടിക്കും
ഇഷ്ടം ഉണ്ടാവല്ലോ ഇൻക്കും അതേപോലെ തന്നെ